ഹലോ ആ പറഞ്ഞോളൂ
എന്താ ആഹ് സുഖായിട്ടിരിക്കണം എന്താണ് ഊണൊക്കെ കഴിച് ച്ചില്ല്യേ
ഊണ് കഴിച്ചു ഭക്ഷണൊക്കെ കഴിച്ചു ഇരിക്കയായിരുന്നു കഴിച്ചില്ലേ
ആഹ് കഴിച്ചു കഴിച്ചു കഴിച്ചിട്ടിരിക്ക്യ ഉച്ചക്ക് ഉറങ്ങാറൊന്നുല്ലേ
ഉച്ചക്ക് അങ്ങനെ ഉച്ച ഉറക്കം അങ്ങനെ വല്യ ശീലവായിട്ടില്ല നമ്മളെ വീട്ടില എന്തെങ്കിലൊ ക്കെ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മള് പറമ്പിലൊക്കെ ആയിട്ടുള്ള ചെറിയ ഏ ചെടികൾ അല്ലെങ്കിൽ നമ്മള വീട്ടിലേക്ക് നമുക്ക് കൃഷിയുടെ അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറിയൊക്കെ വീട്ടിലെ പറമ്പിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ ചെറിയ തോതിലുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്
ഉം
പിന്നെ എങ്ങനെയാണ് കൃഷികളോട് അയിന് കൃഷി പരിപാലനം ചെടി അങ്ങനെ നോടുള്ള
ആ ആ എനി അതെ അതെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് അയിനോടൊ
ഓ ശരി
ഉം ഇബടെ ചെറ് ചെറിയ ചെറിയ ആഹ് പൂക്കളും അങ്ങനത്തെ സംഭവങ്ങളുണ്ട് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ തോട്ടം ഇണ്ട് അതായത് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങള്ട്ടോ മുളക് പയറ് കുമ്പളങ്ങ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വേറണ്ട് അങ്ങനൊക്കെ
ഓ ശരി ഉം ഉം ഉം
അതൊരു, നമുക്ക് രസാണ് ഒരു ഇൻട്രസ്റ്റാണ്
ആഹ് അതെ അതെ. ആഹ് ശരി ഉം ഉം ആ പിന്നെ നമുക്ക്
നമുക്ക് വളൊന്നും ചേർക്കാ നല്ല ഇത് കിട്ടും ചെയ്യും
അതെ അതെ അതെ നമ്മക്ക് നമ്മുടെ പറമ്പുകളിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് മട്ടുപ്പാവുകളിലൊക്കെ കൃഷികൾ നമ്മള് ഒരുപാട് വീട്ടമ്മമാരിപ്പോ ആ ഒരു തലങ്ങളിലേക്ക് ഇപ്പോ തിരിഞ്ഞിട്ടുണ്ട് കൂടുതൽ നമുക്ക് ഭക്ഷ്യോഗ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ മട്ടുപ്പാവുകൾ ഉല്പാദിപ്പിക്കുന്നത് ഏറ്റവും
അതെ ഇങ്ങനെ തന്നെയാണോ സംസാരിക്ക ചെറുതായതിന് എന്താണിങ്ങനെ ഒരു ഇത്, എന്താപറയാ സം.. വാക്കുകളൊക്കെ സാഹിത്യപരമായിട്ട്.
അതെ, ഞാന്‌മലയാള പദങ്ങളാണുകൂടുതൽ ഉപയോഗിക്കാറുള്ളതേ ആംഗലേയപദങ്ങൾ നമ്മൾ ആവശ്യ.. ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ, ആംഗലേയം ഉപയോഗിക്കൂ ചെറുവളോ സാധാരണനമ്മളു മാതൃഭാഷയിലാണ് എല്ലാകാര്യങ്ങളും നമുക്ക്, സാധാരണക്കാർക്ക് മനുഷ്യനാകാം നമുക്ക്. ആ, ഒരുമനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷയാണല്ലോ നമ്മുടെസ്വന്തമായിട്ടുള്ള മാതൃ മാതൃഭാഷയിൽ സംസാരിക്കുകയെന്നുള്ളത്. പിന്നെ, നമുക്കേതെങ്കിലും നമ്മള് ആ.. കൂടുതൽവേറെയേതെങ്കിലും പരിപാടികളിലൊക്കെ നമ്മൾ സം.. ആ, ഒരു സംഘടിപ്പിക്കുന്ന ആ സമയത്തുമാത്രം ആ സമയങ്ങൾ ഉചിതമാണെന്ന് തോന്നിയാൽ മാത്രം ആംഗലേയഭാഷയുപയോഗിക്കുന്നു മാത്രമേചെയ്യാറുള്ളൂ
അതേയല്ലേ, നമ്മൾ ഞാനൊക്കെ സംസാരിച്ചിങ്ങനെ എന്താ പറയാ, കൊറച്ച് ഇംഗ്ലീഷ് വേഡ്സും അങ്ങനെ യങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കാറ്
അതെ, ആഹ്.. ഇപ്പൊ നമുക്കിനിയിപ്പം, പുതിയൊരു കാലാവസ്ഥയിലൊക്കെ നമ്മുടെ കടന്നുകഴിഞ്ഞു. ആ.. ആയൊരു വലിയ വേനൽ ചൂടിൽനിന്നിപ്പോൾ മഴക്കാലത്തേക്കാണ് നമ്മൾമാറിയിട്ടുള്ളത്.
ഇപ്പൊപരിസ്ഥിതിദിനം കഴിഞ്ഞോ? എന്തെങ്കിലും ചെടികളങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടായിരുന്നോ മരങ്ങളെന്തെങ്കിലും വെച്ചുപിടിപ്പി പിടിപ്പിച്ചോ
അതെ, ഞാന്പൊതുവേ നമ്മളെപ്പോഴുമതെ നമ്മുടെ വീടുകളിലൊക്കെയാണെങ്കിലും അല്ലെങ്കിലൊരു, നമുക്കൊരു ഒന്നെല്ലാവരുമൊരു ഒറ്റക്കെട്ടായിട്ട് ചിന്തിക്കണം. നമ്മുടെ ഈ, ഒരു ദിവസത്തിന് വേണ്ടി മാത്രമായിട്ട് പരിസ്ഥിതിദിനമെന്നുള്ള ഒരു ഓർമ്മപ്പെടു.. ത്തിൽ മാത്രം നമ്മള് ഒരിക്കലും ചെയ്യര്ത്. അത് പ്രകൃതി, പ്രകൃതിയെ നമ്മള് നമ്മുടെ, നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ പ്രകൃതിയെ ഓരോരു ത്തരും സംരക്ഷിക്കണ്ട നമ്മുടെ ഓരോരുത്തരും കടമയാണ്. ഈ ഒരു ദിവസ ഇപ്പം ഇപ്പം എല്ലാത്തിനും നമുക്ക് കാണാം, ഓരോരോ ആഹ് പിതാക്കന്മാരെ ഓർമ്മിക്കാനൊരു ദിവസം. മാതാ മാതാപിതാക്കളെ ഓരോരുത്തരെ, മാതാവിനെ ഓർമ്മിക്കാനൊരു ദിവസം. ഇങ്ങനെ ഓരോരോ ദിവസത്തിനായിട്ടൊരു തീയതി വെച്ചുകൊണ്ട് ഓർമ്മിക്കുന്ന രീതി, ഒരിക്കലും നല്ലതല്ല. ഇപ്പൊ നമുക്ക് പരിസ്ഥിതി, പരിസ്ഥിതിയാണ് നമുക്കിപ്പോ എല്ലാ തരത്തിലും നമുക്ക് ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും നമ്മുടെ ആ പരിസ്ഥിതിയാണ് നമുക്ക് എല്ലാത്തിനും ഊർജ്ജവും എല്ലാം തരുന്നത്. അപ്പൊ ഈ ഒരു ദിവസം മാത്രമായിട്ട് പരിസ്ഥിതി ഓർമ്മിക്കാൻ ഒരിക്കലും ചെയ്യരുത്. നമ്മള് നമ്മുടെ കുട്ടികളോടും വളർന്ന് വരുന്ന യുവതലമുറയോടും നമ്മളത് അവർ ക്കത് മനസ്സിലാക്കി അവബോധ ക്ലാസ്സുകളൊക്കെ എടുത്ത് കൊടുത്ത് സെമിനാറുകളൊക്കെ പോലുള്ളതൊക്കെ സംഘടിപ്പിക്കേണ്ടത് ഏറ്റവും ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
അതെ അതെ. ഇപ്പൊ അവര് ആ ഒരു ദ് ആ ഒരു ദിനത്തില് മാത്രം വെച്ചുപിടിപ്പിച്ചാ മതീന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്.
അതെ അതെ നമ്മക്ക് അതെ അതെ. ആ ഒരു ഇപ്പം അതാ പറഞ്ഞത് പരിസ്ഥിതി ആയി ആകട്ടെ ഒരു നമ്മള് അച്ഛനമ്മമാര് ഇല്ലേ ഓരോരുത്തരെ ആ ഓർമ്മിക്കാൻ ദിവസംന്ന് പറഞ്ഞിപ്പോ ഓരോരുത്തര് പുതിയൊരു പരിഷ്കാരങ്ങളൊക്കെ തുടങ്ങി ട്ടുണ്ടല്ലോ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പരിഷ് കാര രീതി ഒന്നും നമുക്ക് നമ്മുടെ ഈ ഒരു സംസ്കാര രീതിയോട്, അത് പാശ്ചാത്യ സംസ്കാരത്തിനോടുള്ള ഒരു ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒരു സംസ്കാരവും എല്ലാ തരത്തിലുള്ള ഒരു ഇത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ വളരേ ഉയർച്ച പ്രാപിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നമ്മൾ അതിനോ ആ നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് സാക്ഷരതയുടെ കാര്യത്തില് നമ്മൾ ഒരുപാട് മുന്നിലാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് നീങ്ങാന്. ഇന്ന ഒരു ദിവസത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും നിൽക്കരുത്.
ഹലോ
ആ പറഞ്ഞോളൂ
പിന്നെ? പിന്നെന്താ? മക്കളൊക്കെ ഉണ്ടോ? ഹലോ
ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ
ആ. ഈഹ് മക്കളൊക്കെ ഇല്ലേന്ന് ചോയിക്കാ.
ആ എനിക്ക്, എനിക്കൊരു മകനുണ്ട്, മകൻ പത്താന്തരം കഴിഞ്ഞിപ്പോൾ പ്ലസ് വണ്ണിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടില്. ആ കൊഴപ്പമില്ലാത്ത രീതിയിലൊക് ക്കെ ആ പോന്നുണ്ട് ആ പോവുന്നുണ്ട് എങ്ങനെയാണ് വീട്ടില്? എങ്ങനെയാണ് മക്കളൊക്കെ?
മക്കൾ. എനിക്ക് ചെറിയൊരു കുട്ടിയാ. അഹ് ഒരു വയസ്സ്
ആ ഓ ശരി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആ ശരി ആഹ്
എന്നെ ഉള്ളു
ആ അയ് ശരി ആഹ് ആഹ് ഇപ്പൊ നമ്മൾ ആ വളർന്നു വരുന്ന യുവതലമുറ അല്ലെങ്കിൽ തല പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞു വന്നതിന്റെ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഓരോ ജി ഓരോ ആളുകൾക്കും ഉണ്ട് അതിൽ പ്രതിബദ്ധതയുണ്ട് നമ്മള് ഇപ്പൊ പരിസ്ഥിതി സംരക്ഷിക്കും ക്കാനാവട്ടെ അതുപോലെ തന്നെ ഈ ഇത് ജല കുറേ സ്ഥലങ്ങളിൽ ഇപ്പൊ ജലമലിനീകരണത്തിനെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ കുറേ ജലാശയങ്ങളും തോടുകളും നദികളൊക്കെ ഇപ്പൊ മലിനമാക്കപ്പെട്ടു ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണല്ലോ
അതേ അതേ അതെ
ക്ലാസുകളിലാകട്ടെ സെമിനാർ റുകളിലാകട്ടെ നമ്മുടെ സ്കൂള് ല വിദ്യാലയങ്ങളിലെ കലാലയങ്ങളിലൊക്കെ ഇതിനുള്ള അവബോധ ക്ലാസുകൾ തീർച്ചയായിട്ടും എടുത്ത കൊടുക്ക ത്ത് ഇനി വളർന്ന വരുന്ന തലമുറയിലോടുതു മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് അപ്പൊ നമ്മൾടെ നമ്മുടെ ചുറ്റുപാടും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ അതിന്റെ ഒരു മുന്നോടിയായിട്ട് തന്നെ നമ്മളത് നേരത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്
അത്യാവശ്യാണ് അത് പക്ഷെ ഇപ്പോ അതിലേക്കൊന്നും മക്കള് എന്താ പറയാ ഇതിനോടൊക്കെ മക്കൾക്കും താല്പര്യം ഇല്ല്യ പക്ഷെ അവരേനൊക്കെ അങ്ങനെ ആക്കണം അല്ലേ സ്കൂളുകളിലത് തുടങ്ങിയാലാണ് അതിലൊക്കെ ആഹ് ഇൻട്രസ്റ്റ് വരുള്ളൂ കുട്ടിയോള്ക്ക് ഉം പിന്നെ എന്തെ എന്തേലും പറ എന്തേലും ചെയ്താരുന്നോ ജോബ്
ആ എനിക്ക് ജോലി സംബന്ധമായിട്ട് ഞാന് ആഹ് കുറേ സ്ഥലങ്ങളിലൊക്കെ ഏഹ് സ്വകാര്യ സ്ഥാപനങ്ങളില് എല്ലാം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാന് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഏഹ് ഫീൽഡിലാണ് വർക്ക് ചെയ് ചെയ്തിരുന്നത് അപ്പൊ അതിനായിട്ട് ചെയതായിട്ടുള്ള അതെ അ തെ ഞാനധ്യാപന രീതിയിലേക്കും ആഹ് അങ്ങനെയുള്ള ഇതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മ നമ്മടെ ആ ഒരു ആ സാഹചര്യം എനിക്ക് അറിയുന്നത് കൊണ്ടാണ് നമ്മള് കുട്ടികൾക്കെല്ലാം ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു നമ്മക്ക് നമ്മുടെ ത വളർന്ന വരും തലമുറ എന്ന് പറഞ്ഞാ അവർക്കിനി എത്രയോ കാലങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് അവരുടെ ജീവിതം ആ മുന്നോട്ട് കൊണ്ടു പോ പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നം അറിവുള്ള ആളുകൾ അവരിലേക്ക് അറിവ് പകർന്നു കൊടുക്കണം. ഇന്നതാണ് ന നമ്മുടെ നമ്മുടെ ഭാവി അല്ലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതം വളരെ ദുഷ്കരമാണ് പരിസ്ഥിതി സംരക്ഷണം ആണെങ്കിലും ആകട്ടെ വന നശീകരണം ഇതിന്റെയൊക്കയൊരു ഭാഗമാണ് വനനശീകരണം ജല ജലാശയങ്ങൾ തോടുകള് നദികള് എല്ലാം പ്ലാസ്റ്റിക് ആണ് ഏറ്റവും വലിയ വിപത്ത്
അതേ ഉവ്വ-
അപ്പൊ അപ്പൊ അങ്ങനെയുള്ള ആ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഇപ്പ പിന്നെ നമുക്ക് നമ്മുടെ എല്ലാ ജില്ലകളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തില് ഹരിതകർമ്മസേന വരുന്നുണ്ടല്ലോ- ഹലോ ആ ആ ഹരിതകർമ്മസേന നി നിങ്ങളുടെ നാടുകള്
ആഹ് ണ്ടണ്ട്ണ്ട്ണ്ട് ഇണ്ട്ണ്ട് പ്ലാസ്റ്റിക് ന മ്. ടുക്കാൻ വരുന്ന
അത് ഒരു പരിധി വരെ- ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് ഇങ്ങനൂള്ള കാര്യങ്ങൾക്ക് നമുക്ക് അതിന്ന് നിർമ്മാർജനം ചെയ്യുവാ പിന്നെ അത് അവര്അവിടെ കൊണ്ടുപോയി ആ പ്ലാസ്റ്റിക്കിനെ ആ-
കടകളിൽ നിന്ന് വാങ്ങി കൊണ്ട് വരുന്നത് വീടുകളിലേക്കാണല്ലോ അപ്പൊ ആ വീടുകളിൽ നിന്ന് എടുക്കുമ്പോ തന്നെ വലിയൊരു ഭാഗം അതില് പോകുന്നുണ്ട്
അതെ
വീടുകളിൽത്തെ ഉം
പറഞ്ഞോളൂ
അല്ല വീടുകളില് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ അതുകൊണ്ട് അതൊക്കെ ഹരിതകർമ്മസേന വന്നിട്ട് എടുക്കുന്നുന്നത് കൊണ്ട് വീടുകളിൽ എന്നെങ്കിലും പ്ലാസ്റ്റിക് നീക്കം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ പൊതുസ്ഥലങ്ങളിൽ അവിടെ ഇവിടെയും കെടുക്കുന്നതൊക്കെയാണൊരു പ്രശ്നായിട്ട് നിക്കുന്ന
ഉം തെ
ഉം
പിന്നെ നമുക്കിപ്പോ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ എല്ലാ വസ്തുക്കളും ഉൽപന്നങ്ങളെല്ലാം പ്ലാസ്റ്റിക്കും കൊണ്ടുള്ള ഒരു ഉൽപന്നങ്ങള ആയത് കൊണ്ട് എല്ലാം തന്നെ ഇപ്പ നമ്മള് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ എല്ലാം പാക്കറ്റ് റ്റു വെള്ള ഈ കവറുകളിൽ പ്ലാസ്റ്റിക് കവറുകളാണ് നമുക്ക് കിട്ടുന്നത് ലഭ്യമാകുന്നത് അത് നമ്മുടെ വീടുകടി ൽ വീടുകളിലേക്ക് നമ്മ വന്ന് നമ്മുടെ അടുക്കളയിലേക്കുള്ള സാധനങ്ങളെല്ലാം എടു എത്ത കഴിഞ്ഞുമ്പം അത് വീണ്ടും ആ പ്ലാസ്റ്റിക് ആണ് ആ